ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം സുഖല്ലേ
ഓ സുഖായിട്ട് പോണ് എന്താ ഇങ്ങളെ
എന്താ ഇവിടെ സുഖാണ് കൊഴപ്പൊന്നില്ല
എന്ത പരിപാടി ഓ ഫുഡൊക്കെ കഴിച്ചു
ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കെടക്കാണു ഇപോ ഉച്ചക്ക് ഇങ്ങനെ
ഉച്ചകത്തെ റസ്റ്റ്
ആഹ് ഉറങ്ങലൊന്നില്ല മോളിപ്പോ മൂന്നണി ആവുമ്പോൾ വരും അപ്പ പിന്നെ
ഒരാളല്ലോ
അല്ല മറ്റൊലെ വൈകുന്നേരവും അവള് എൽ കെ ജി ആണ
മരി ചെറുതോ
ചെറുത എൽ കെ ജി യാണ് അപ്പോള് നേരത്തെ വരും
ആ ആ പോയി കൊണ്ടുവരണം അല്ലെങ്കിൽ
അല്ല ബസ്സ് ബസ് ഉണ്ട് നമ്മളൊന്ന് ഇറങ്ങി നിക്കണുറോട്ടക്ക്
കൊറെ പോവാണ്ടോ
ഇല്ലേ ഇവിടെത്തന്നെയണ മുന്നിൽ വന്ന ഇറങ്ങിക്കണം
ആ ആ വരുമ്പ് ഇവിടെ മെയിൻ റോഡിലാണപ്പൊ വീട്
ആഹ് ആമെയിൻ റോഡല്ല പോക്കറ്റ് റോഡ ആാണ് ന്നാലും നമ്മളൊന്നറിഞ് ആഹ് ആഹ് ബസ്സുണ്ട് അപ്പൊ നമ്മൾ അക്കാള കണ്ടല്ലെങ്കി ബസ് നിർത്താതെ പോവേ പിന്നെ നമ്മള് നിർത്തും അത അല്ല നമ്മള് കാ ചെറിയ കുട്ടികളല്ലേ
അല്ല പിള്ളേരെ ഇറക്കൂല്ല
ആർക്കൂല അത് നമ്മള ആര ഉണ്ടെങ്കിലേ ഇറക്കുള്ളൂ അതുപോലെ അവിടെ എർക്ക് ആഹ് റോട്ടിൽ ഇറക്കി പോയാലേ കുട്ടികള് പിന്നെ മിസ്സയാലേ
അപ്പൊ നമ്മൾ ആര നമ്മളിപ്പോങ്ങട്ടും പോകണ്ടി വന്ന കഴിഞ്ഞാ എന്താ ചെയ്യാ
അത് വേറെരയിലൊക്കെ നിർത്തണം അല്ലെങ്കിമ്മള് കണ്ടില്ലെങ്കിൽ കൊറച്ച നേര് ഓണ അടിച്ചും പിന്നെ കണ്ട ല്ലെങ്കിൽ പിന്നെകൂൾ കുട്ടിനെ നേരെ സ്കൂൾക്കെകോണ്ടോവും പിന്നെ അവിടെ പോയിടു ആഹ് അവിടെ പോയി എടുക്കണം
അവിടെ പോയി കൂട്ടിക്കൊണ്ടിരനം പറയ
ആഹ് ആഹ്
ആഹ് അപ്പൊ നമ്മക്ക് അഹ് പ്പ നമ്മക്ക് അങ്ങോട്ട ആഹ് തിരിയാൻ പറ്റൂല അല്ലേ
ഇല്ല ഏഹ് ഉം
ആഹ് ആഹ് പിന്നെ അടുത്തൊക്കെ എങ്ങനെ ആയൽവാസികളൊക്കെ ഇല്ലേ
വല്ല്യോയക്ക് കുഴപ്പല്ല വല്ല്യോയുക്ക് കുഴപ്പല്ല ഏഹ് ആഹ അയൽവാസികൾ ഒക്കെ ണ്ട് അങ്ങനെടു ഔഡ്ക്കേലും പോകുമ്പോളൊക്കെ ഓലോടൊക്കെ പറയണം
ആഹ് ആഹ് വരാനായിട്ടുണ്ടാവലേ
മൂന്നണിക്കാണ് അപ്പ പിന്നെ ഉറ ഉറങ്ങിട്ടൊന്നില്ല അപ്പങ്ങനെ
ആഹ് തന്നെയള്ളോ വേറെ ആരേം ഉണ്ടോ
അവിടെ
വീട്ടിലിപ്പോ
ആ ഉണ്ടേ പേരൊക്കെ ഉണ്ട്
ആഹ് ആഹ് പിന്നെ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ എന്തായിരുന്നു ഇന്നത്തെ-
ഇന്ന് സ്പെഷ്യൽ ഇല്ല ഇന്ന് ചക്ക ചക്കണ്ടാരുന്നു ചക്കകൂട്ടാന്
ആഹ്
അതുണ്ട് പിന്നെ മീനും അങ്ങൻത്തെ സാത ചോറെന്നെ മത്തന് കറി വെച്ച് അവടെ അവടെ സ്പെഷ് ൽ ണ്ടാ യിനോ
സ്പെഷ്യലൊന്നുല്ല ഞാൻ തന്നെള്ളൂ അപ്പ പിന്നെ അങ്ങനെ സ്പെഷ്യലൊന്നുണ്ടാവുല്ല വൈകുന്നേരം എന്തേലൊക്കെ സ്പെഷ്യല് ണ്ടാവോള്ളൂ ഞാൻ ചെലപ്പോ തട്ടിക്കൂട്ട്യൊക്കെ പോവും ചെലപ്പതിന്നും ചെലപ്പ ന്തേലുംജ്യൂസ് അടിച്ചിട്ട് കുടിച്ച്
ഉ ഉച്ചക്കോ
ഉച്ചക്ക്
ആ
രാവിലെ ചോറാവും മക്കക്ക് കൊണ്ടോവാന് മോ മോക്ക് ചോറ് കൊട്ത്തിടാം മറ്റോര്ക്ക് മൂന്ന് മൂന്ന് പിള്ളേരാ മ റ്റോൽക്ക് രണ്ടാക്ക് ചോറ് അവിടുന്ന് സ്കൂൾന്ന് കിട്ടും
ആ
അപ്പൊ മോക്ക് കൊടുത്തിന ചോറും അവര്ക്ക് അയിന്റേതായിട്ടുള്ള കറി ണ്ടാക്കി കൊട് ചെലപ്പം ബാക്കിണ്ടങ്കി ഞാൻ തിന്നും
അപ്പൊ കൊറഉണ്ടാക്കൂലേ നമ്മുക്ക് കണ്ട് ഇണ്ടാക്കൂലേ
ആ ചോറ്ണ്ടാക്കും കറിപ്പോ എല്ലാം കൂടെ ഉണ്ടാക്കാൻ ഇപ്പോ നേരം കിട്ടീന്ന് വരൂല ആ ടൈമിനെ ഞാന് ല്ല
കറിക്കെ കൊണ്ടോവോയ്ക്ക
ആ മക്കൾ കൊണ്ടോ എന്റെ മോന് സോയാബീൻ ആയാ മതി ചോറിന്
ആ ആ
സോയാബീൻ വേണംന്ന്
അതെന്താ ചെയ്യല് പൊരിക്കലാ
ആ പൊരിച്ചിട്ട് കൊടുത്തടോ മസാലക്കെ ഇട്ടിട്ട് പൊരിച്ച് കൊടുത്തിട്ടവന് ഭയങ്കര ഇഷ്ട അവൻ എല്ലാ ക റിം കൂട്ടൂല വല്യ മോന്
ആ
പിന്നെ എല്ലാം കഴിച്ചോളും ഇബന് സാമ്പാർ മാത്രം കൂട്ടുള്ളൂ അല്ലെങ്കിൽ സോയാബീ നന്നും കൊണ്ടോടുക്കണം ഇതൊക്കെ അറിയാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ സോയാബീന കൊണ്ട് പോല അതന്നും വേണം
ആ അപ്പ ഞ്ഞ് രാത്രി എന്താണ്ടാക്കാ
കൊണ്ടോർമ്പം ചിക്കനദക്കേകൊണ്ടേ ർമ്പം എന്തേലൊക്കെണ്ടക്കും ചോറന്നെ നിർബന്ധല്ലാ അതോണ്ട് ഇൻകി കിട്ടും ഉണ്ടാക്കാൻ പറ്റാത്ത രണ്ടത്തിനോട് ഉണ്ടാക്കാൻ കഴിയൂല
ആ അപ്പൊ ഹസ്ബൻന്റെ രാത്രി
ആ വൈകുന്നേരം വരും നാലുമണിയൊക്കെ ആവുമ്പോത്തനും വരും പണ കഴഞ്ഞഞ് വര കഴിഞ്ഞാൽ പിന്നെ എന്തേലും കൊണ്ടോന്നോളുംഅപ്പ ചെലപ്പോ ചോറാക്കും ചെൽപ്പോ ചപ്പാത്തി അങ്ങനെന്തെങ്കിലൊക്കെ പറയും അതുകൊണ്ട് എനിക്ക് ധൈര്യത്തി രണ്ടേരം എന്ന് പറഞ്ഞ ചോറുണ്ടാക്കും ക്കാനും പറ്റില്ല
ആ ശരി
അപ്പൊ എന്തേലുംക്കെ രാത്രിക്കാ സ്പെഷ്യല് ഇണ്ടാവല്
ആ ഞങ്ങളൊക്കെ നേരെ തിരിച്ചാണ് ഉച്ച ഒക്കെ ഉണ്ടാക്കും പിന്നെ നമ്മളെന്തിലും രാത്രി കക്ക് എന്തേലുമൊക്കെ ഇങ്ങനെ തട്ടി ഒട്ടി അങ്ങനെ എന്തേലുമക്കെ അഡ്ജസ്റ്റ് ചൈത് പോന്നതാ
വേണ്ടേ
രാത്രി ചെൽപ്പം എന്തേലും ലഘുവായിട്ടൊക്കെ ആ അത് ശെരിയാ
പിന്നെ ഇപ്പ ഇന്ന് കഴിക്കണ നിർബന്ധംല്ല രാവിലെ ചപ്പോ ചായക്കടിയൊക്കെ എപ്പോഴെങ്കിലുംക്കെ കഴിക്കും രാവിലെ നേരത്തെ കൂളി ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ മക്കൾക്ക് വള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും പിന്നെ മ
എങ്ങനെ
മക്കള് പോയല് ഫുള്ള് ഫ്രീ ആണ്ല്ലേ റെ
ആ മക്കള് പോയി കഴിഞ്ഞിട്ട് ബാക്കില്ല പണിയൊക്കെ എടുക്കൊള്ളൂ കുളി ഓല് പോണന് മുന്നേ എപ്പഴും പൊഴയിണ്ട് ഇവിടെ അടുത്ത് അപ്പൊ അവര് പ മദ്റസ് പോയ ഉടനെ തന്നെ ഞാൻ വേഗം പോഴേ പോയി അലക്കി കുളിച്ച് ഇങ്ങട്ട് വരും പിന്നെ മക്കള് പോയിട്ട് ബാക്കില്ല പണിയൊക്കെ എടുക് കൊള്ളു പിന്നെ ഒരു വരുന്നവരെ ഫ്രീയ
ആഹ
ഞാൻ വിശേഷക്കെന്താ
ഏ
നിങ്ങളെ വിശേഷൊക്കെന്താന്ന്
എന്താ വിശേഷങ്ങനെ സുഖായിട്ട് പോണ്
ആഹ
പിന്നെ ഇത് മഴ ഇണ്ടോ ഇന്ന്
ഇന്ന് മഴയില്ല ഇന്നാലും എടക്കൊരു മഴയുടെ ഒരു മൂടല് ഇണ്ടാണും ചെല സമയത്ത് തുണിയൊക്കെ മുറ്റത്ത് വിരിച്ചിട്ടേക്കാ മഴ പെയ്യോ ഇല്ലേ ന്നൊരു വെയില്ണ്ട് മക്ക്
പക്ഷെ എടക്കണ്ട് മഴണ്ട് വരുല്ലേ
ആഹ അവടക്കെ എങ്ങനാ
ഇവടെ ഇന്ന് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ വെയില്ണ്ട് ഞാൻ രാവിലെ ഫുള്ള് പൊർത്ത്കിട്ടീനു ഫുള്ളും മഴതപ്പോ ഫുള്ള് പിന്നെ ആ എടുത്ത് വെച്ചു അപ്പത്തന്നെ വെയിലും അർച്ചു
അങ്ങനാവുമ്പോ നമ്മക്ക് ഭയങ്കര എടുങ്ങേ ഭ്രാന്ത് പിടിച്ചും
ആഹ് നമ്മള് പണിന്റെ എടികൂടെ പോയിക്കാണ്ട് എടുത്തക്കാ പിന്നിം
ഞാന അഹ് മഴപെയ്യാ നേരത്ത് എടുത്തക്കുംന്നല്ലാതെ പിന്നിം കൊണ്ടോയി വിരിച്ചിടാൻ എന്നെ കൊണ്ട് കജുല അത് കൊണ്ടോയിട്ട് പിന്നെ വൈകുന്നേരവു മഴല്ലാത്തോട്ത്ത് കൊണ്ടോയി വിരിച്ചിടും അയല് കൊള്ളാതോട്ത്ത് നമ്മള് ഷീറ്റിന്റെ അടിയിലൊടെങ്കിലും കൊണ്ടേയി വിരിച്ചിടും
ഇപ്പ നല്ല വെയിലുണ്ട്
ആഹ ഇപ്പ വെയില്ണ്ട് മഴ തൂളിയിട്ടില്ല
ചെലപ്പം വൈകുന്നേരെക്കാരം മഴ പെയ്യാ
അതന്നെ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞു ഫ്രീ ആയിട്ട് രിക്കാ
ഏ
ജോലിയൊക്കെ നേരത്തെ കയ്യോ
നേരത്തെ കയ്യൂല ആ ഒര് ഒരണി ഒന്നര ആ അപ്പത്തിനൊക്കെ അയിന് ഇപ്പ ഞങ്ങള് വടെ തറവാട്ട് വീട്ടിലാണ്
ആഹ
ല്ലാരുണ്ട് പിന്നെ എളച്ചേള്ളും ഉപ്പി ഒക്കെ ഇണ്ട്
എല്ലാരും ഉണ്ടോ
ആഹ അപ്പൊ വീട് പണി നടന്നോണ്ട്ക്കാണ്
ആആ എളച്ചി അപോലൊക്കെ ഇണ്ടാവല്ലോ ജോലിക്ക് കൂടു
ആ ആ ഇപ്പൊ ഒരാളൊള്ളൂ ഞങ്ങള് മൂന്നാളാണ് തറപട്ടില് ഒരാളൊള്ളു ഇപ്പം
ഒരാൾ ആഹ
ഓ ഓള് വീട്ട്കോയതാണ്
നിങ്ങൾക്ക് എന്തേ ജോലി എന്തേ ഇണ്ടോ
ഇല്ല ഞങ്ങൾ ത് ഒന്നുല്ല എവ്ടുത്തും പോയിട്ടില്ല കല്യാണം കഴിഞ്ഞേ ഇങ്ങനെ ജോലിക്കൊന്നും പോയിട്ടില്ലാറെ
ആഹ് ഹസ്ബൻഡ് വിടാഞ്ഞിട്ടോ അല്ലെങ്കിൽ പോവാഞ്ഞിട്ടോ
അല്ല കല്ലാ പ്പൊ മ്മള് പഠിത്തം ഞാൻ ഡിഗ്രി വരെയൊക്കെ പഠിച്ചിക്ക്ണ് പഠിച്ച് പിന്ന അപ്പം പിന്നെ ഡിഗ്രി സെക്കന്റിയറിന് കല്യാണം കഴിഞ്ഞ് അപ്പൊത്തിന് മക്കളായി പെട്ടെന്ന് പറ്റന്ന അതന്നെ അപ്പതും കുറച്ച് വലുതായി ഇപ്പൊ ഒന്നാണ് ഫ്രീ ആയത് ഇപ്പൊ ചെറിയ മോളെ എൽ കെ ജിയും കൂടി ചേർത്തപ്പൊ
ആഹ് ആഹ് ഇനിന്താ പഠിക്കണംന്ന് വല്ല താല്പര്യണ്ടോ
പഠിക്കണം എന്നല്ല എന്തേലും ജോലിക്കൊക്കെ പോകാൻ ആഗ്രഹണ്ട്
ആഹ് ആഹ്
എന്തേലൊക്കെ നോക്കണം കോയ്സക്കെ എന്തേലും പഠിക്കണം വിചാരിക്കണ്ട് ആ അറിയില്ല
ഉം അല്ല സമ്മതം ഉണ്ടെങ്കിൽ പോവാലോ
ആഹ് പോവാ അല്ല കൊഴപ്പ കൊഴപ്പൊന്നൂല്ല പോണേന് ഹസ്ബൻഡ് ഗൾഫിലാണ് ആഹ് ഇപ്പൊ നാട്ടിലുണ്ട് വീട് പണിന്റെ തിരക്കാണ്
ആഹ് അവിടെ ആയിരിക്കൂല്ലേ ഇന്ന് പണിക്കാരുണ്ടോ ആഹ് ആഹ് അപ്പൊ അവരെട് അതായിരിക്കുംല്ലേ ആഹ് ആഹ്
പിന്നെ എന്തൊക്കെ പിന്നെ എന്താ ങ്ങളെ വീട്ടിലെ കൃശിയൊക്കെ ഉണ്ടോ
ഏയ് കൃഷി ആഹ് കൃഷിണ്ട് മോന് ചെറുതായിട്ട് ഇങ്ങനെ കൃഷി കൂട്ടീട്ട് റെ പ പച ചമുളക് പിന്നെ എന്താ വെണ്ട വൈതനങ്ങ അങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ അപ്പൊ കൊറെ കൊറെന്നെ ഇണ്ടായി റിച്ച് പിന്നെ മഴയപ്പോ പിന്നെ ആ ഒരു സൈഡിലോട്ടൊന്നങ്ങ് നീക്കി വെച്ചതാ ഴയാവുമ്പോ നമ്മക്കൊരു വൃത്തിയേടായി തോന്നുവല്ലോ മന മഴ ഇങ്ങ് പെയ്യുമ്പോ ഇന്നാലും അയ്മേല് ഇണ്ടിട്ടോ ആഹ് നമ്മക്ക് ആവശ്യമുള്ള നമ്മക്ക് കിട്ടുന്നേ നമ്മള് കുടുങ്ങിയ ടൈമിൽ ഒരു പച്ചമുളകിനെ ഒന്ന് ഒന്ന് ഇട്ടിരുന്നാലേ നമുക്ക് അവിടെ പോയാ നമുക്ക് കിട്ടും പിന്നെ കറിവേപ്പില അങ്ങനെയൊക്കെണ്ട് ഇങ്ങണ്ടോ എങ്ങനെനെയാ
ഏ
ങ്ങക്ക് എങ്ങനെയാ
ഇല്ല ഒന്നുമില്ല ഇവിടെ ചക്കണ്ട് പ്ലാവ്ണ്ട് അങ്ങനെയല്ലേ ഒന്നും ഇല്ല അറിയാം
ആഹ് ആഹ് ആഹ് ചക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ
ചക്ക ഉണ്ട് പിന്നെ മാവ്ണ്ട് എന്റെ വീട്ടിലുണ്ട്ട്ടോ മാവ് ഇവിടെല്ല ഒക്കെ നല്ലോണം ഇണ്ട്
ആഹ് ആഹ്
പ്പ അങ്ങനെ ഒന്നൂല്ല ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട്
ഉം ഇനി മഴ മാറിയിട്ട് നല്ലത് മഴയാവുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട ല്ല അതുപോലെ ചെലത് ചീഞ്ഞോവും മഴയൊക്കാവുമ്പോ
ആഹ് പിന്നെന്താ എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കണ്ട് ആഹ് ശരി